ആ പറ എന്താണ്ട് ആ കേൾ ക്ക്ന്നുണ്ട് പറഞ്ഞോ.
എന്തക്കെയോ സുഖവല്ലേ
ആ സുഖം എന്തോ ഉണ്ട്
ആ അവിടെ ഇങ്ങനെ പോണു സുഖം തന്നെ അല്ലേ
ആ മഴയൊക്കെ ഉണ്ടായിരുന്നോ ഇന്ന്
ഇന്ന് മഴ പെയ്തിട്ടില്ല
ആ ഇവിടെ നല്ല കോള് ഉണ്ടായിരുന്നു പെയ്തില്ല
ഓ ഇന്നലെ വെ ന്തോ
ഇന്നലെ രാത്രി ഉണ്ടായിരുന്നു
ഓ
ഉം
കുട്ടികളുടെ പഠിത്തം ഒക്കെ കഴിഞ്ഞോ
ഉം പിള്ളേര് പഠിക്കുന്നു
ഓ
ആ പിന്നെ വേറെന്തോ ഉണ്ട് വിശേഷം
ഉം ആഹ് ഇപ്പൊ കഴിച്ചു
നേരത്തെ കഴിക്കുവോ
നേരത്തെ കഴിക്കലൊന്നുല്ല എപ്പളേലൊക്കെ എന്തേലൊക്കെ ണ്ടാക്കൊള്ളൂ ഇപ്പൊ ഇന്ന് ഉം ഇന്ന് എന്തേലൊക്കെ തിന്നാ അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ അപ്പൊക്കെ ണ്ടാക്കി മൈദമാവ് വെച്ച് ദോശ ണ്ടാക്കിട്ട് അപ്പൊ അപ്പത്തന്നണ്ട് ചോറും വെയ്ച്ച് ഇനി ചോറ് വെയ്ച്ചാൻ വെര്ണ്ടാവശ്യല്ലല്ലോ
ആ എന്തെക്കേണ് ആ എന്തേലും കയ്ച്ചാമതിയല്ലോ ഉം പിന്നെ വേറെന്തോണ്ട്
വേറെന്താ അങ്ങനെ പോണു
ആ
മക്കളൊക്കെ എത്രേല
മക്കൾ ഇനി ഒരാള് തേടിലും ഒരാള് ഫസ്റ്റില് ആണ് ലെ രണ്ട് പെൺകുട്ടികൾ
ഓ
ഉം
എന്തേലും പഠിക്കാൻ പോവ്ണ്ടോ
ആരാ ഞാനോ
എല്ലാം മക്കൾ
മക്കള അതാ കാര്യം പറഞ്ഞത് വെക്കേ ഷനായിട്ട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഡാൻസ് പഠി ക്കാനായിട്ട് അവര് പോകുന്നുണ്ട് ഇപ്പ. പിന്നെ ഇപ്പഴ് വീ ട്ടിലൊന്നുമില്ല അവര് രാവിലെ പോകും, വരും പിന്നെ വൈകിട്ട് ആകുമ്പ അടു ത്ത ഷെഡ്യൂൾ അങ്ങനിങ്ങനെ ഓരോന്നി ങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇനിയിപ്പം ഇവര് സ്കൂളില് ട്യൂഷൻ ആക്കിട്ടില്ലായിരുന്നു ഇനിപ്പ അതും കൂ ടാക്കി തുടങ്ങണം ഇപ്പം മ ദറസയും അതേപോലെ ഡാൻസും ഒക്കെയാ പ ഠിച്ചോണ്ടിരിക്കുന്നെ. ആഹ് ഇനിയി പ്പൊ ട്യൂഷൻ വീട്ടും കൂടെ വിടണം അതിനുള്ള പ്രിപ്പറേഷനാണ് അല്ലെങ്കിൽ എല്ലാം മറന്നു പോവും.
ആഹ്
വീട്ടിൽ നിന്ന് കഴിഞ്ഞല്ലെപ്പം ഒന്നര മാസം ഇപ്പം വീട്ടിക്കല്ലേ അപ്പൊ പിന്നെ ഒരുവിധോക്കെ പൊഴിയ ആളെ മറക്കും
ഉം
അതോണ്ടൊക്കെ എടയ്ക്കൊക്കെ എഴുതിപ്പിക്കും ഏ ഇവർക്ക് മദ്രസയില് ഒന്നില്
ഓ മദ്രസിലെ എപ്പള പോക്ക് ക്ക്‌
അത് ഒരു വീട്ടിലാ പോകുന്നത്
ഓ മതറ് അനെ മദ്രസയിലല്ല
അല്ല ഒരു വീട്ടില് ഓദിക്കുന്നുണ്ട്
ആ അങ്ങനെയല്ലേ
ആ അങ്ങനെ അവിടെ പോയി അപ്പൊ അത് സ്കൂൾ ഉള്ള ദിവസങ്ങളില്- ആ സ്കൂള ഉള്ള ദിവസങ്ങളിൽ സാറ്റർഡേ സൺഡേ മാത്രമാണ് ഇപ്പൊ വെക്കേഷൻ ആയ- അതുകൊണ്ടാണ് എല്ലാ ദിവസവും ഞായറാഴ്ചയില്ല ബാക്കി എല്ലാ ദിവസവും ഉണ്ട്.
ഓ
ഉം ആ അല്ലാതെ നടക്കത്തില്ല ഇവർ- സ്കൂളില് ബസ് നേരുത്തേ വരും. അപ്പം നമുക്ക് രാവിലെ പള്ളിയിൽ ഒക്കെ - പോക്ക് നടക്കത്തില്ല ആ അതുകൊണ്ടാണ് ഇവരിങ്ങനെ- ഏ
പിന്നെന്തൊക്കെയാ
ഓ പിന്നെന്താ ഇങ്ങനെ പോന്നു
പണിയൊക്കെ കഴിഞ്ഞോ?
പണിയൊന്നും പ്രത്യേകിച്ച് രാത്രിതേക്കു ഇല്ല വൈകിട്ട് ചായ ഇട്ട കഴിഞ്ഞാ- പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല പിന്നെ രാത്രി ഇവർക്ക് ഫുഡ് കൊടുക്കുക അതൊക്കെള്ളു പിന്നെവരെ പഠിക്കാൻ നേരം ശ്രദ്ധിക്കും ആ അതിലടിക്കല്ലേ ആഹ് ഉം പിന്നെ വേറെന്താ അവിടെ എന്താ ഉണ്ട് വിശേഷം
സുഖക്കത്തന്നെന്ന്
കല്യാണങ്ങളൊന്നും ഇല്ലാരുന്നോ
അങ്ങന പ്രത്യേച്ച് പറണ്ടല്ലോ ഇപ്പാക്ക് കല്യാണ് ഉപ്പാന്റെ കൂ രെന്റെ കൂട്ടാരന്റെ മോളെ
ഉം ഉം
ഇനിയിപ്പ ഇപ്പടുത്തായിട്ട് കല്യാണം ആഹ് ഇപ്പൊ കൊറച്ച് വ്യാഴാഴ്ചട്ട് കല്യാണം ഉണ്ടന്ന് പറന്നിട്ടോ വ്യാഴം ആഹ് വ്യാഴം തന്നെ
ശരി
കുടുംബത്തില്ല മക്ക
ഞങ്ങളെ ഇത് അടുത്ത മാസം ഒരു കല്യാണം ഉണ്ട് എന്റെ ഒരു മാമാട മോളുടെ
ഓഹ്
ആഹ് അടുത്ത മാസം ഏഴാം തീയതി ഒരു കല്യാണുണ്ട്
ആങ്ങനല്ലേ
ആഹ്
നിങ്ങടെ കുടുംബത്തില് ആരേലും എക്സാം എഴുതിയവരുണ്ടോ
ഇല്ല ആരുവില്ല ഹ്ഹ അടുത്ത വർഷം ഉണ്ട്
ആഹ് ഈ വർഷംണ്ടായി
ഏഹ്
ഈ വർഷണ്ടായി
ഈ വർഷം ഇല്ല അടുത്ത വർഷം പക്ഷേ ക്ഷെ എന്റെ ഇത്ത ആടാ ആഹ് ആഹ് അവിടെ അത് കെട്ടിച്ചുകൊണ്ട് പോയ വീ ട്ടില് ഉണ്ടായിരു
ഓ
ആഹ
വെള്ളിയാഴ്ച അല്ലെ റിസൽറ്റ്.
എന്ത് ഞാൻ എനിക്കില്ലാത്തതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല.
ആഹ
ഏർ അവിടെ ആരെങ്കിലും ഉണ്ടാ?
ആ ഇവിടെ മോൾണ്ട്.
അയ്യ് ശരി.
ഉം
ഉം പിന്നെ
പിന്നെ അങ്ങനെ പോണു. ഇന്നെന്തെന് സ്പെഷല്?
ഇന്ന് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ലായിരുന്നു മീൻകറി. പുളിം മോളുവും ചക്ക
ആഹ
രസം
ഓ
ആഹ ഇത് ഇത്രയും തന്നായിരുന്നു. അവിടെയോ?
ഇവിടെയാലും. പേരി പിന്നെപ്പ എന്താ ഞാൻപ്പൊ ഉള്ളിട്ട് കറി ഉണ്ടാക്കി അതും. സമ്മന്തി.
മീനൊന്നും കിട്ടീല്ലേതോ?
മീനും വല്ലാതെ വാങ്ങറില്ല വീട്ടില്.
ആഹ ആ
എപ്പഴെ എഴുന്നേക്കും. എപ്പോഴാലൊക്കെ.
ആഹ ആഹ ആഹ പിന്നെ.
പിൻ
വേണമെന്ന് നിർബന്ധം ഒന്നു ഇല്ലേ.
അങ്ങനെ നിർബന്ധം ഒന്നുമില്ല. നല്ലെ രുചിണ്ടാവണം എന്തിനും. ഒന്ന് കൂടാൻ. കൊറയാനും പാടിയാല്ലെ രസത്തിനു കിട്ടണന്നള്ളു. എരു നല്ല വേണം.
ആഹ
അപ്പളൊക്കെ പോവും
ഏ
എരൊക്കെണ്ടെങ്കി ചോറൊക്കെ വേം പോവും
ആ എനിക്കിചിരി എരിവൊ ക്കെ വേണം
ആ
മ് എനിക്ക് അല്ലേലും മീൻ കറിയായിട്ട് ഇഷ്ടല്ല തേങ്ങ അരക്കുന്ന അങ്ങനെയൊകിഷ്ടല്ല പുളിയുംമാണം മ്മളെ മൊളകരച് വെ ല
മൊളകരച്ച് വെക്ണതൊക്കെ ഭയങ്കരിഷ്ട
ആ ചൊമന്നത് ആ ആ അതാണെനിക്കിഷ്ടം മറ്റേ തേങ്ങരച് വെക്കുന്നത് ഒരു കറിയും എനിക്കിഷ്ടല്ല
പിന്നെ പൊരിച്ചതാണിഷ്ടം
ആ ഇഷ്ടല്ലേ ഇഷ്ടല്ലേ ആ അതെ യേ
വേറെന്താ ഇങ്ങനെ പോണു-
ആഹ് -
ട്ടെന്തൊക്കെയ അവിടെ എല്ലാർക്കും സുഖല്ലേ?
ക്കും സുഖം-
കല്യാണത്തിന് ഡ്രസ്സൊക്കെ എടുക്ക്ന്ന്ണ്ണോ?
ഇനിയിപ്പോ പെരു- ന്നാള് വരുവല്ലേ അപ്പ- ഴത്തെക്കും എടുക്കും പിന്നെ കല്യാണത്തിനായിട്ട് സ്പെഷ്യൽ ആയിട്ട് എടുക്കത്തില്ല അപ്പൊ ഇനിയിപ്പോ ഈ മാസം പെുന്നാൾ വരും- ല്ലെ അപഴത്തെക്ക്- എങ്ങ എടുക്കാന്ന് വിചാരിച്ചു പിന്നെ അടുത്ത മാസം പിന്ന- വെഡിങ് ആനിവേഴ്സറി ഒക്കെയുണ്ട് - ഒരാങ്ങള ആഹ് ആ-
പ്പ അയ്‌ന് കെട്ക്കാംണ്ടാവുംലെ?
ആ അപ്പഴും പിന്നെ വീണ്ടും എടുക്കും ഇക്ക എടുത്തു തരുവായിരിക്കും-
ഹ് ഹ് ഹ് ഏ ഇവിടന്നൊരു വേറൊരു ശബ്ദം കേൾക്- ക്ക്ണ്ടോ?
ആ കേക്കുന്നൊണ്ട്-
ഓ ഹാ
വര്ന്ന ഹയാക എത്ര വയസ്
അയാൾക്ക് നാല്
ആല്ലേ അംഗൻവാടി പോകുന്നുണ്ടാ?
ആഹ്
പോണ്ടോണ്ടോ ആ ഇനിയിപ്പ നാളെ ഉണ്ടല്ലോ അംഗൻവാടി
ആഹ് ഞ പറഞ്ഞയ്ക്കണം
ഏ പിന്നെ
പിന്നെ എന്തൊക്കെയാ മക്കൾക്ക് ഫുഡ് കൊടുക്കാനായില്ലേ?
ആ പിള്ളേർക്ക് ഫുഡ്‌ കൊടുക്കാൻ ടൈമായി. അവർക്ക് എട്ട് മണി ഏ സ്കൂളൊള്ള ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഏഴരയാവുമ്പോ കൊടുക്കും ഇപ്പന്നെ സ്കൂള് ഇല്ലാത്തതായത് കൊണ്ട് വൈകിട്ട് എന്തെങ്കിലും ഒക്കെ കഴിച്ചിട്ട പുന്നത് കൊണ്ട് എട്ട് മണി എടു പിച്ച് ഇപ്പഴും സ്നാ സക്ക കഴിച്ചട്ടി ഇരിക്കവാ അതൊണ്ട് മെ എട്ട് മണിക്ക് കൊടുക്കാന്ന് വിചാരിച്ചന്ന് എട്ടു മണിക്ക് കൊടുത്തിട്ട് ഒരു എട്ടേ മുക്കാാല ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഉറക്കാൻ കിടക്കും
ഉം
അങ്ങനാ ചെയ്യാറ്
പിന്നെ എന്തൊക്ക ക്കേ
പിന്നെ എന്താടാ ഇങ്ങനെ
ഇന്ന് മഴ ഇണ്ടായിന്നോ
ഇല്ല
എപ്പോ
മഴയില്ലായിരുന്നു നല്ല കോള് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഉച്ച ആയപ്പോഴേ നല്ല കോള് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ തുണി കഴുകി ഇട്ടതെല്ലാം ഞാനിങ്ങ് പറയ് അകത്തി ഇട്ട് എന്നിട്ട് പെയ്തോന്നും ഇല്ല
ആ
അതേപോലെ പുള്ളാർടെ- ഷൂ എല്ലാം കൂടെ കഴുകി വെച്ചിരുന്നായിരുന്നു അതും ഉണങ്ങിയില്ല എന്നിട്ട് മഴ പെയ്താ അതും ഇല്ല വെയിലുണ്ടായിരുന്നു അതും ഇല്ല
രണ്ടും കൂടി കലർന്നിട്ടില്ല
എല്ലാം അങ്ങോടെ ഇപ്പ ഷൂ കഴിയ അവിടെ വെളിയിൽ ഇങ്ങനെ വെച്ചിരിക്ക
ആ
ഉം
എന്നിട്ട്
പിന്നെന്താ വിശേഷം
അങ്ങനെ പോളും നീ കൂട്ടാൻ എന്തേങ്കിലും ഉണ്ടാക്കണ്ടോ
ഇല്ല
ഓ ഒക്കെ രാവിലെ തന്നെ വെക്കണ്ടാവും അല്ലേ
ആ എല്ലാം രാവിലെ ആക്കും ഇവിടെ പിന്നെ മിക്ക മിക്കപ്പോഴും കാണത്തില്ല രാത്രിത ഫുഡിനൊഒന്നുമേ
ആ
ആ പുറത്തന്നായിരിക്കും വർക്ക് കഴിഞ്ഞിട്ടൊക്കെ ലേറ്റ് ആയിട്ടൊക്കെ വരത്തോളൂ അപ്പൊ അവ അവിടെ ജോലിക്കാ കൂടെയൊക്കെ കഴിച്ചട്ടെ അവർക്ക് ഫുഡ് വാങ്ങിച്ച് കൊടു കയറുമ്പോഴക്കെ
രാത്രി വരും പ്പൊ
ഇക്ക ഇപ്പൊ വർക്ക് നമുക്ക് വേറെ സ്ഥല ത്താട നടക്കുന്ന അപ്പൊ അവിടുന്ന് വരാൻ ലേറ്റ് ആകും അപ്പൊ ജോലിക്കാര്‍ അ ആ ആ ദൂരെ ആയതുകൊണ്ട് പത്തനംതിട്ട ആണ് ആ ഇപ്പൊ വര്‍ക്ക് നടക്കുന്നത് അപ്പൊ പിന്നെ അവിടുന്ന് ഇങ്ങ് ഓടിയ എത്താനും കൊറച്ച് ജോലിക്കാര അവിടെ കിടക്കുവാണ് ബാക്കി കുറച്ച് നമ്മള കമ്പനി കിടക്കുന്ന് അങ്ങനെയൊക്കെയ അപ്പ അവരുമായിട്ട് അങ്ങോട്ട് ഇപ്പൊ ഇങ്ങോട്ട് പോക്കും വരക്കും അതൊക്കെ ആയിട്ട് നിക്കുന്നോണ്ട് രാവിലെ ഇവിടന്ന് പോയതാ ഇതുവരെ പിന്നെ വന്നിട്ടില്ല രാത്രി ലേറ്റ് ആകൂന്ന് പറഞ്ഞ് അങ്ങനെ തന്നെ വീട്ടിലത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ പിന്നെ രാവിലത്തേക്കുള്ളതൊക്ക പോയി ഞാൻ വിചാരിച്ച് ഓ ഓ ശെരി